ഹലോ ആനണ്ട്
സുഖം അവിടെയൊ
ഇവിടെയും സുഖം തന്നെ
ഓ ഓ
അപ്പൊ ഒര ത്തോട്ട് യാത്രയൊന്നും പോകാറില്ലേ ഇപ്പം.
യാത്ര പൊതുവേ കൊറവാ നാളെ ഇനി കൊല്ലത്തോട്ട് പോക്ണ്ട്
ആഹ്ആഹ് അതെല്ലേ ആഹ് ആഹ് ഇന്ന് വെള്ളിയഴ് ച്ചയാണല്ല് ശനീ ഞായർ രണ്ടൂസം
ആഹ് നാത്തൂന്റെ മോളെ കല്യാണംകഴിച്ചത് അവിടെയാണെ അപ്പ അവിടെ പോവാ നാളെ നൈറ്റ് ഇവിട്ന്ന് കേറും
ആഹ് ആഹ്
ട്രെയിനിലാ പോണെ ആദ്യയിട്ട് ട്രെയിനില് കയറാണ് അതിന്റെക്കെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ആഹ് അപ്പൊ രാത്രിയാണ് രാത്രി കേറി പ്പായില് ഒന്നും കാണുന്നില്ലാന്ന് പറയാനിപ്പൊ ഞങ്ങള്
ആ നാനും അങ്ങനെ ട്രെയിനൽ അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല
ആഹ് ആ
ഒരു ചെയ്യുന്നൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു ചെറു പ്പത്തിലേ എങ്ങാണ്ടോഒരു പ്രാവശ്യം എങ്ങാണ്ടോ നാന് ജി കേറിയിട്ടുണ്ടെന്നൊരു സംശയം
ആ അപ്പൊ ഇവിടുന്ന് ഇവിടുന്ന് ന നല്ല ലോങ്ണ്ട് ഇന്ന് രാത്രി കയറിയാ നാളെ രാവിലെ അവിടെത്ത് ഇറങ്ങുള്ളൂ ആ ദൂരണ്ട് അപ്പ അതെ അതും പോരാ പിന്നെ അവിടന്നും പോവാണ്ട് തിരുവനന്തപുരം ആ ഭാഗമാണ് തിരുവനന്തപുരത്തിപറ ട്രയിൻ കേർണത്
ആ ആ ആ
കൊല്ലത്തിന്റെ ബോഡറാണ് തിരുവനന്തുരം ആണെന്നൊക്കെ കേട്ടു ഇതുരെയാട്ടും പോയിട്ടില്ല അപ്പോ നാളെ
ആദ്യായിട്ട് പോണതാ ആ ആ ആ ആ ആ ആ അപ്പൊ ഞ ഞങ്ങൾ പിന്നെ ഇടക്കൊക്കെ അല്ലാതെ എല്ലാരും എല്ലാരും കുടുംബക്കാരടെ ഒന്നിച്ച് ട്രിപ്പോക്കെ പോകും
ആ ആ
കൂടുംമ്പോ എല്ലാരേം വിളിച്ച് വാഗമണ്ണായിട്ടും മറ്റേ ഊട്ടി കൊടൈക്കനാല് മൈസൂർ മൈസൂർ പോയിപ്പോയിപ്പോയി മടുത്ത് ത്തു പിള്ളേര് ആദ്യമൊക്കെ ഞങ്ങൾ ഇഷ്ടംമായി യാത്രയൊക്കെ ചെയ്യുവാരുന്ന്
ആ
ഇപ്പം കൊറച്ചായിട്ട് അങ്ങനെ ഇല്ല പിള്ളേർക്കെ ഇപ്പ ഇനി വ കോളേജിലൊക്കെ ആയപ്പം പഠിത്തൊക്കെ ഇനി അവനെ ഇനി ഗൾഫി ഇതേക്കന്ന് കേറ്റിവിടാനുള്ള പ്ലാ പ്ലാനില്ലാ
ഓ ഡിഗ്രി കഴിഞ്ഞോ
ആ ഡിഗ്രി കഴിഞ്ഞഅവന്
ഏ
ഈ ക കമ്പ്യൂട്ടറാണ് അയാക്ക് കൂടുതലും താല്പര്യമേ
അ ആ
അപിന്നെ അത് സംബന്ധമായിട്ടേന്തെലും ജോലി ഞാൻ അന്വേഷിക്ക അന്വേഷ ക്ഷേ അങ്ങനെ കേറ്റിവിടാന്നൊക്കെ ഓത്തിരിക്കുണു ഇപ്പൊ എല്ലാ പിള്ളേർക്കും ജെർമെൻ പഠിച്ചാൽ മതിയല്ലോ
ആ ആ
ജെർമനും മുൻസി യർ പ്പി പട്നയും ജോലി
ആ
ഇതൊക്കെ തന്നെയാണല്ലോ
ഉം ഉം
ചോദിക്കുന്നവരെല്ലാം തന്നെ അങ്ങനെ എന്നാ ജോബ് ആ ജർമ്മനിക്ക് പോവാ ഇത്ന്നേ എല്ലാരടേം വർത്താനം ഒരു പതിനെട്ട് വയസ് കഴിഞ്ഞ പ്ലസ്ടു കഴിഞ്ഞ പിള്ളേരെല്ലാം തന്നെ അങ്ങനെയാ വീട്ടിൽ അങ്ങ് എങ്ങന പൈസ ഉണ്ടാവണോ അതെങ്ങനെയാ വണം അതൊന്നും ഇല്ല പിള്ളാർക്ക് പിള്ളാർക്ക് ജർമ്മനിക്ക് പോണം ഇത്രെഉള്ളതാനും തരുള്ളൂ അവിടെ പോയി കഴിഞ്ഞ നമ്മള് ഈ വാഴ സിനിമയുടെക്ക കണ്ടപോലെ പാടായിരിക്കും അല്ലാഹു ൻ ആ ആ ആ ആ ഇവിടന്നങ്ങനെ പോണം എന്തൊക്കെ കാണിച്ച ഇപ്പോരു നമ്മുക്ക് ഒരു ബുദ്ധിമുട്ടാന്ന ഇ പിള്ളേര് നമ്മൾ ഇത്രയും തന്നെ എങ്ങനെ ചെയ്യും വീട്ട വെച്ച ഒരു പണിയും ചെയ്യാറില്ലല്ലോ അവിടെപ്പ തന്നെ വസ്ത്രവും കഴുകി തന്നെ ഇങ്ങനെ ഇതൊക്കെ നമുക്കൊരു ചിന്തയക്കെയാ പെ മക്കൊക്ക അങ്ങനെയൊന്നും ഇല്ല മക്കൊക്ക്െ പോണം ഉം ഒര കൂട്ടുകാരന്മാരുണ്ട് ഈ വിളിയാ പാടാ പോകാം പാടാ പോകാം പറപ്പ നമ്മടെ മക്കള നിൽക്കൂല്ല നമ്മള് വേണ്ടന്ന് പറഞ്ഞപ്പ നമ്മളെ പിന്നെ കാണാൻ പറ്റൂല ആ നമ്മള് വേണ്ട പറഞ്ഞപ്പ നമ്മളെ കാണാൻ കാണന്ന ഇഷ്ടല്ല പിന്നെ ഇങ്ങനെയൊക്കെ
ആ
പിന്നെ ആപ്പ നിങ്ങളടെ പിള്ളേ പിന്നെ കുഞ്ഞ ആയോണ്ട് അതൊക്കെ ആവുന്നതേ ഉള്ളായിരിക്കും
ആ അവന്നണോള്ളൂ
ആമ്പിളരെ നമുക്ക് കൂടുതും പേരുപ്പ എമ്പിളരെ നമുക്ക് അത്രയും
ആ ആ അവരെ നമ്മള കയ്യില കൊറെ പിച്ച കിട്ട
പിടിച്ചാക്കിട്ടു പിന്നെ പണ്ടൊെ ആവുമ്പ എമ്പിള വളരുമ്പോഴ നുക്ക് പേടി ഉണ്ടായിരുന്നത് എന്താവെച്ചാ കല്യാണം കഴിച്ചച്ച് വിടണ്ട നക്ക ഉണ്ടാക്കണ്ട പണം ഉണ്ടാക്കണ്ടേ ഇപ്പോഴത്തെ കാലത്ത് ആ ഇപ്പോഴത്തെ കാലത്ത് ആമ്പിളരെ പേടി
ആ
ആ ഇ എല്ലാം ഈ കഞ്ചാബ് കേസാണല്ലോ അപ്പടും കഞ്ച ലഹരി ല ക്കണല്ലോ ഈ എല്ലാം മുൻതോക്കം ഉം കൊല്ലും കൊലയും ഇതൊക്കെ തന്നെ നമ്മള് സോഷ്യൽ മീഡിയ എടുത്താൽ നമുക്ക് ഒരു സമാധാനം പിന്നെരു ഫയവ നമുക്ക് എന്ത കൊറേ ഭായിമാരും വന്ന ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ വീണ്ടും വന്നല്ലോ എല്ലാരും ഒറ്റക്കെ നൽക്കാൻ തന്നെ നമുക്കൊരു വീട്ടില് പണ്ടൊക്കെ എവിടെയും നിക്കായിരുന്ന നമുക്ക് ഏത് വഴി കൂടെ മക്കളെയും പറ പറഞ്ഞൂടായിന്ന് നമ്മുക്ക് നിക്കായിന്ന് ഇപ്പൊ എന്നതാ നമുക്കൊരു ഭയങ്കര ഭയവ റോഡിലേക്ക് ഇറങ്ങാനും ഒറ്റക്കൊരു വീട്ടിൽ നിക്കാനും അല്ലെ ഉം ആ പിന്നെ ഹസ്ബൻഡ് ഒക്കെ ഇല്ലാത്ത വീടൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭയം
ആ ആ
എന്ന വച്ചാൽ ഇവരക്ക നോട്ടോട്ട് നടക്കൂ ചെയ ഓരോ വീട്ടില് ആരൊക്കെയ ഉണ്ട് എങ്ങനെയൊക്കെയെ ഉണ്ട് ഒന്നും ഓക്കി നമുക്ക് രണ്ടാന്മാരും നോക്കാൻ തന്നെ പേടിയാ നല്ല ആൾക്കാരും ഉണ്ടല്ലാന്നല്ല എല്ലാം നല്ലത ഉണ്ട് കുടുംബ സമയത്ത് താമസിക്കുന്നവരൊക്കെ ഉണ്ട് എന്റെ വീടിന്റെ അടുത്ത് തൊട്ടപ്പുറത്തെ വീട്ടില് അവർ മക്കളില്ല പക്ഷെ ഭയങ്കര സ്നേഹട്ടോ അവര് അയാത് പണി കഴിഞ്ഞിട്ട് വരുമ്പോ എപ്പോഴും മക്കൾക്കൊക്കെ മിഠായും ഐസ് ചോക്ലേറ്റ് എല്ലാം ആയിക്കോടെ കൊടുക്കും എന്റെ എൻന്റെ വീട്ടന്റെ തൊട്ട്പ്പുറത്തെ വീട്ടിലേ കിടക്കണം വാടക്കേ ആഹ അങ്ങനെ സ്നേഹിക്കുന്നവരു ഉണ്ട് പക്ഷെ ഒത്തിരി സ്നേഹിച്ചിക്ക നമുക്ക് എതായാലും തമ ഒരു മുൻകരുതലണ്ട് കേട്ടോ
ആ അതന്നെ ആ എല്ലാരും പേടിക്കണം
ആ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ അടുത്ത് വരും നമ്മ ഇ അവിടെ അവിടെ ഭാര് നാട്ടിലേക്ക് പോയിക്കന്ന നമ്മള് ചോറ് ഒക്കെ കൊണ്ടോയി കൊടുക്കും അയാൾക്ക് ആഹ നമ്മള് ഭക്ഷണം കഴിക്കാതങ്ങനെ നമ്മള ഇരിക്കുന്നത് എന്തോല്ല നമ്മക്ക് കഴിക്കാന് അവിടെ ആരും ഇല്ല കുലല്ലോ അവര്
ആ
അങ്ങനെയക്കെ നമ്മുടെ വീട്ട പരിപടിയോക്കുകയാണെങ്കിൽങ്ങോട്ടൊക്കെ കൊക്കുകയക്കെ ചെയ്യും എന്നാല ഒരു നമ്മുക്ക് മനസ്സില് ഒരിതാ എന്റെ വീട്ടിലൊക്കെ കൂടുതലും പെൺപിള്ളാരാ. എനിക്ക് മൂന്നാമ്പളരാങ്കിലും എന്റെ വീട്ടിലൊക്കെ എല്ലാവർക്കും പെൺപിള്ളാരാ
ആ ആ
കുടുംബത്തിൽ ആകെ ഒരാണേ ഉള്ളൂ ബാക്കിയെല്ലാം പെണ്ണാ ആ എനിക്ക് എനിക്ക് മൂന്നാമ്പിള്ളേരും, അങ്ങനെയാ ഉം പിന്നെ എന്റെ അനിയത്തിക്കായിട്ട് ആണും പെണ്ണൊക്കെയുണ്ട്. പക്ഷെ എ ന്റെ ആംഗളമാർക്ക് രണ്ടു പേർക്കും പെൺപിള്ളാ പെൺകുട്ടികളാ കൂടുതലും. അത് സന്തോഷവാട്ടോ. പിള്ളേർ വളർന്ന് വരുമ്പോ നല്ല അല്ലെ എല്ലാരും ഒരേ രീതി കാണുമ്പോ നല്ല ശേലാ എന്തൊക്കെ ചെറുപ്പത്തിലിച്ചിരി പാടാണെങ്കിലും
ആഹ് ധന്യ
ആഹ് കല്യാണം കഴിച്ചിറക്കിവിടാച്ചാ പാടാ ന്നാലും ഒരു ആ അതൊരു പാടല എന്നാലും ഒരു അരങ്ങ് കൂടുതലും പെൺകുട്ടികളുടെ അടുത്താ അല്ലേ? ആഹ് ആൻക്കുട്ട്യള് അരങ്ങില്ലാന്നല്ല, ആൺകുട്ടികളിച്ചിക്കൂടി ആവുമ്പോ ഒരു മിണ്ടാട്ടൊക്കെ കുറയുല്ലെ ങ്ങെനെ വീട്ടിലേക്ക്.
ആഹ്
ട്ട്യകളാഉമ്പോ നല്ല സ്നേഹഉ അങ്ങോട്ടു ഇങ്ങോട്ടു വർത്താനും എല്ലാം കൊണ്ട് ഒരു നല്ല സ്നേഹം. വാ ആൺപിള്ളേരു ഈ ഫോണും പിടിച്ച് ഒരു മൂലക്ക് പിന്നെ ഇവരൊക്കെ കാൺണങ്കി തന്നെ ഏതെങ്കിലും ഹ രാത്രിയൊക്കെയാവണം. പകലൊന്നും കാണ് കാണൂല്ലല്ലോ. ആഹ് ഫുഡ് കഴിക്കാനൊക്കെ ചിലപ്പം നമ്മള് കാത്തിരുന്നാ ചോറെടുക്കട്ടെ, എ വേണ്ട നമ്മൾ ഒറ്റപ്പായി കിടക്കും. ചിലപ്പോ കഴിക്കും. അങ്ങനെയൊക്കെയാണ് ആമ്പിള്ളാരെ രീതി പിന്നേ ന്ന് വൈകുന്നേരം ഫുഡ് എന്നതാ പോലും?
എങ്ങനെയാ?
നോമ്പുറക്കാൻ ഫുഡ് എന്നതാ പോലും?
ഫുഡിന്ന് പൊറോട്ട ഉണ്ട് ഉച്ചയ്യിശേഷം
ഉം പൊറോട്ട
ആഹ് ചിക്കൻ ഉണ്ടെ പ്പ കറി വെക്കാം
ഓ ഓ ഓ ഓ ആ പൊറോട്ടയും നല്ലത നല്ല നമുക്ക് നല്ലതൊന്നും അല്ല. ലല്ലെ എന്നാലും എ എന്നാലും ക തോന്നു കഴിച്ചു പോകും എങ്ങനെയാണെങ്കിലും നമ്മള് വേണ്ട യെന്ന് വെച്ചാലും അതൊരു നമ്മള് അടിമ് അല്ലെ ഒരു ലെ ഇതുപോലെയാ ഉം ഉം ടിമെയായില്ലേ നമ്മക്ക് നല്ല ബീഫ്കറിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ്ല്ലേ അല്ലേ ചാറായിട്ട് ഉം-
ന്ന് പിന്നേ വേറേന്നക്കെയുണ്ട്?
പിന്നെ എന്തൊക്കെയാ? ഹസ്ബൻഡിന് എന്താ ജോലി?
ഹസ്ബൻറിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല ഇപ്പം, ഹസ്ബൻഡിന് ഒരു അപകടം പറ്റിയ കൊണ്ട് അയെന്നാ അത് അതിന് ചികിത്സയിലാണേ എന്ത് പ്രത്യേകിച്ച് ജോലിയൊന്നും ആക്സിഡന്റ് ല്ല രു ആ ഒരു അപകടം എന്നെ ഈ പോസ്റ്റീന്ന് കരണ്ടടിച്ചതാ.
ആഹ്
അങ്ങനൊര് കൈക്കൊരുയിതുണ്ട് അപ്പൊ അതിന് ചികിത്സയിലൊക്കെയാ
ഓ കൊറെയായോ?
ആഹ് കൊറെയായി മൂന്ന് മൂന്ന് കൊല്ലാ യി
ഓ അപ്പഴും ശരിയായില്ല
ശരിയ ആയി എന്നാലും മൊത്തം ശരി ആയില്ല ന്ന് ഒ ഹോസ്പിറ്റലിലേക്കൊക്കെ ഒന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാ ഒന്നും കൂടെ കാണിക്കാനേയ റു മാസം കഴിഞ്ഞഞ് വരാൻ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞു വിട്ടതേ
ആഹ് ആഹ് ഇങ്ങൾ വർക്കെയ്യ്ണ്ടാ?
ഞാൻ തയ്ച്ച് കൊടു
ഓഹ് എല്ലതും തയ്ക്കോ?
എല്ലാവർക്കും ആ തയ്ക്കും ഈ നമ്മള് കൊണ്ട് തരുന്നവർക്
ആഹ് അല്ല എല്ലാ മോഡലും തയ്ക്കുവോ?
എല്ലാ മോഡലും തൈ കാ അറിയാമ്പത്തേ പേർ യൂട്യൂബിലൊക്കെ ഇട്ട് തരുലൊ ഇന്ന പോലെന്നൊക്കെ പറയു ല്ലോ. അങ്ങനെ കണ്ട് തയ്ച്ചു കൊടുക്കു എല്ലാം തന്നെ.
ആഹ് ആഹ് ആഹ്
നിശാന്തസാഗറിന്റെ മോളൊക്കെ ഇവിടെ തയ് തയ്ക്കാവിടെ തരാറൊക്കെണ്ട്. സിനിമ സ് സിനിമാ നടൻ ആഹ് അതന്നെ ആഹ്
ഏഹ്
ഈ കഴിഞ്ഞ ശനിയാഴ്ച തയ്ച്ച കൊടുക്കാ എന്ന് പറഞ് തയ്ച്ചെച്ചിട്ടുണ്ടായിരുന്നു. അപ്പ ഞായറഴ്ച എനിക്ക് വീട്ടിൽ പോണായിരുന്നു ഒരു കല്യാണം ഉണ്ടായിരുന്നെ. അപ്പം ഞാൻ ശനിയാഴ്ച തയ്ച്ചു വെച്ചിട്ട് വിളിച്ചായിരുന്നു. തയ്ചൂന്നു പർഞ് വിളിച്ചപ എന്ന തിങ്കളാഴ്ച മതി കിട്ടു എനിക്ക് ഇപ്പം വരാ സമയമില്ലാന്ന് പറഞ്ഞ് വല്യ ലാച്ചതയ് ക്കാൻ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്ന്.
ഏഹ് അപ്പം ആഹ് ആഹ് അപ്പൊ നല്ല അടിക്കാരിയാല്ലേ.
ആഹ് തയ്ക്കാൻ. അത്യാവശ്യൊക്കെ നമുക്ക് എന്നാലും ഒത്തിരി ഒത്തിരി ഫീസൊന്നും ആഹ് ഒത്തിരി ഫീസ് നമ്മൾ ഈ പുറത്ത് മേടിക്കലന്ന് മേടി ക്കാറില്ല അങ്ങനെ മേടിക്കുന്നന്നെ അയാക്കൊരു മടിയാണ് തരാന്
ആഹ്
ആഹ് പിന്നെ കൊറെ പേരൊക്കെ അവനോന്റെ ഇഷ്ടപ്രകാരം തരും. ഇന്നെന്ന് പറഞ് ചോദിക്കൊന്നുല്ല ഞമ്മള്. അങ്ങനെ ഈ ആഹ് ഹസ്ബന്റിന് പറ്റാത്തോണ്ട് എല്ലാവർക്കും അറിയാലോ.
ആ
അങ്ങനെയൊക്കെ ആൾക്കാര് നമുക്ക് അ അടുത്തറിയുന്നവരൊക്കെ ചുമ്മ പൈസ തരുള്ളൂ അല്ലാതെ നമ്മള്ങ്ങനെ കണക്ക് പറയാറൊന്നുല്ല
ആ
പൊറമെ എത്രേന്ന് ചോദിക്കുന്നവരെട്ത്ത് കണക്ക് പറയും അങ്ങനെ മേടിക്കും അങ്ങനെ ക്കെ ങ്ങക്ക് വേറെ ജോലിയെല്ലുണ്ടോ
ഇല്ല ല്ല ഒന്നുല്ല
ഒന്നുല്ലല്ലേ വീട്ടി വീട്ടി തെന്നെ ഉം ഉം പക്ഷെ ഒരു ജോലിയൊക്കെ നമുക്കൊരു അത്യാവശ്യന്ന്റിയുന്നൊര് ഘട്ടങ്ങളുണ്ട് ഇപ്പൊ ഇത് ഇ വെന്താ ഉം ഹസ്ബന്റിന് പറ്റാതെ ആയ അയ്ന് മുമ്പൊക്കെ എനിക്ക് ജോലിയൊന്നും ഇല്ലാര്ന്നു നമ്മള് ചുമ്മാ വീട്ടി ഇരിക്കുന്നാര്ന്നു പിന്നെ അത്യാശ്യം ശ്യം വന്നപ്പോ നമ്മള് നമ്മുടെ പഴേ ഇതിലേക്ക് നമ്മള് പഠിച്ചയ്ലേക്ക് അതെട് ത്തു ഉം അതിന് ന്താ ആക്റ്റീവക്കെ പിന്നെ ഓടിക്കാൻ പഠിപ്പിച്ചായി ഹസ്ബൻഡറ് അതിന് മുമ്പ് തെന്നെ
ഏ
ആ അതോണ്ട് പിന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് ഇപ്പൊ നമ്മുക്ക് എറങ്ങി നടക്കാനൊന്നും പേടിക്കാനൊന്നുല്ല എല്ലാത്തിനും ഉം അതോണ്ടെന്നെ നമുക്ക് ഒരു വീഴ് വീഴ്ചന്നപ്പോ നമുക്കത് ഒരു താങ്ങായല്ലോ വണ്ടി ഓടിക്കാനും മറ്റേ എ വർക്ക് ത തയ്യല് നടത്താൻ ചെയ്യാനൊക്കൊര്തായല്ലോ അല്ലെങ്കി നമ്മള് പെട്ടു പോയേനെ
ആ
എത്രേന്നും പറഞ മറ്റവരുടെ കൈ നീട്ടി നമ്മള് പോണേ
ആ ശെരിയെന്നാ ന്നാ ശരിട്ടോ
ആഹ് ഇന്നാ ശരിട്ടോ ആയിക്കോട്ടെ.
പറയ്